ഹലോ ഉം പറ
നല്ല വർത്തനം എന്താ അവിടെ വിശേഷം ഓക്കേ
സുഖം നല്ലവിശേഷം സുഖം
ആ ആഹ് ഫുഡ് കഴിച്ചു
ആ ശരി
എന്താ അവടെ എന്താ പണി
ചൂടൊക്കെല്ലേ ഇപ്പം അവിടെക്കെ കാറ്റ് കാറ്റോണ്ട് അങ്ങനെ ഇരിക്ക്യ.
ആ ശരി ഇപ്പം എന്നോട് അവസ്ഥ തന്നെയാണല്ലോ
ഇതാ അവസ്ഥ എല്ലാടത്തുംഇതാ അവസ്ഥ തന്നെ നിക്കാൻ കഴിയില്ല സയി നിക്കാൻ കഴിയാത്ത ചൂടാണ്
ആഹ് ആഹ് അതും പൊറവേ മതി
അതേ പോലെ ആഹ് മുറ്റത്തൊക്കെ ഇറങ്ങിയാനും വയ്യ അകത്ത് കേറാനും വയ്യാത്ത അവസ്ഥയാണ്
ആഹ് ആഹ്
ഫുൾ വെയിലും ഭയങ്കര ചൂടും
കാലാവസ്ഥ ഇപ്പം ആകെ മാറി ണ്ട്
ആഹ് ആകമാറി
മു മുമ്പത്തെ പോലെയല്ല ഇപ്പൊ അങ്ങനെ ചൂട് കൂടിക്കൂടി വരാണ്
ആദ്യത്തെ ചൂടൊന്നുല്ല ഇപ്പൊ ഓരോ വർഷം കൂടുന്തോറും ചൂട് ആഹ് അങ്ങനെയാണ് വാർത്തയില് കണ്ടത് ഇനീം കൂടൂന്ന്
ഉം ഉം
അയിന്റെ ഒരു ലക്ഷണങ്ങളും കാര്യങ്ങളും
ഒന്ന് ആഹ് ആഹ്
നമ്മളങ്ങോട്ടൊന്നും അങ്ങനത്തതൊന്നും ഇല്ല
വിഷൂന് വിഷൂന്റെ മുമ്പുറോം മഴ ഇണ്ടാവൂന്നാ പറിച്ചില്
ആഹ അങ്ങനെയാണ് പറയല് വേനൽ മഴ ആയിട്ട് ട്ടും വിഷൂന്റെ അകവും പൊറവും അങ്ങനെയാണ് പറിച്ചില്ലില്ലേ പറയല് ഇണ്ട് അങ്ങനെ സാധാരണ പക്ഷെ സ്ഥലം ചെല സ്ഥലങ്ങൾക്കൊക്കെണ്ട് കേട്ടോ
ആ ആ മെന്നയാന്ന് ചെറുതായിട്ടൊന്ന് പാറ്റി പോയിവിടെ
ആ ഇവിടില്ല ഇവിടെ എത്തിട്ടില്ല അത് ചെല ഭാഗങ്ങക്ക നല്ല തന്നെ ഓരോത്തർക്ക് വിളിച്ചുമ്പോ ഓരോരു അവരങ്ങനെ പറയണെണ്ട് കുടുംബത് കുടുംബത്താർക്കൊക്കെ വിളിക്കുമ്പളെ
ആ ആ
ഒക്കെ കണ്ടന്നൊക്കെ പറയുമ്പോ പക്ഷെ ഇങ്ങോട്ടൊന്നും ഇല്ല ഓരോ സ്ഥലത്ത് കാണും കൂടുതൽ ആ നന്നായിട്ടൊന്ന് പെയ്തൊക്കെ ആണെ ഈ ചൂടിന്ന് കൊറെയൊരു ഇത് കിട്ടീനെ
ആ ആ ഇതിപ്പം ഈ പിഞ്ചു മക്കള് വരെ എല്ലാം ഇടങ്ങേറാവണ്
തതാണ് ഭയങ്കര ചൂട് പൊറത്ത് കറങ്ങട്ടെന്ന് പറഞ്ഞാൽ പൊറത്ത് തീയും വെയിലിന്റെ ചൂടും കാറ്റ് കാറ്റ് വരുന്നതാണെങ്കിൽ തീ ചൂട് ഭയങ്കര ചൂട് കാറ്റ്
വെർന വെയിലാണിപ്പ
ആ അപ്പ വരില് തൊടങ്ങും ഉതിപ്പ ഉതിക്കൽ തുടങ്ങിയ അപ്പ തുടങ്ങ വനും അത് കഴിഞ്ഞിപ്പങ്ങനെ തന്നെയാണ് അപ്പൊ പതിനൊന്ന് മണി മുതല് മൂന്ന് മണി വരെയല്ല വെയില് കൊള്ളരുതന്ന് തന്നെയാണല്ലോ പറഞ്ഞത്
ആ ആ കൊള്ളാൻ പാടില്ലല്ലോ ഉടല് വെച്ചക്കണ് ഇപ്പൊ രണ്ടീസം മുൻ ആ രണ്ടീസം മുന്നേ പൊ ഇന്നലെ എട്ടെ പറഞ്ഞത് കേട്ടെ ഒരു കുഞ്ഞിന് പൊള്ളലേറ്റ്ന്ന് വണ്ടൂര് സ്വദേശിയണ്
അങ്ങനെ അങ്ങനെ വാർത്തക്ക് അങ്ങനെ കേൾക്കണ ഓരോന്നെ കുട്ടികളെണെ കൊർ കുട്ടികൾക്ക് ആയിട്ടല്ല എല്ലാർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ കുട്ടിക്കയ്ടല്ല നല്ല ശ്രദ്ധിക്കണം സമയം ആയിക്കണു രാവിലെ തന്നെ അകത്ത് കുളി കഴിഞ്ഞ അകത്ത് കയറ്റംനല്ലാതെ പൊറത്തു വിടാൻ പറ്റാത്തൊരിതായി ക്ക
ആ ആ
കൊറച്ചേരം കളിക്കട്ടെ കുട്യോളു കൊറച്ചേരം കളിക്കട്ടെ വെക്കേഷ് നല്ല അങ്ങനൊന്നും കരുതിയിട്ടൊരു കാര്യല്ല
ആ ആ
ഇപ്പത്തെ ചൂടില് കളിക്കാൻ വിടാനൊന്നും പ
അതെ ത്ത്ട്ട് പൂട്ടി വളർത്തണോലിപ്പം
ആഹ് ഇപ്പകത്തിട്ട് പൂ ട്ടി വളർത്തണം. വെള്ളം നല്ലോം കുടിക്കാ അതെന്നെ മാർഗൊള്ളൂ. അല്ലാതെപ്പൊന്ന് അയ്ലൊന്ന്
ആഹ്
കുല്ല ഇള്ള രണ്ട് ലിറ്റർൽ ഒര് മൂന്ന് റ്റർ കുടിക്കണം അങ്ങനേണ് വെള്ളം കുടിച്ചാലും അതും തന്നെ കാണുന്നില്ല വയർ ഭയങ്കര വിയർപ്പാണ് വെയർപ്പ്ച്ചിങ്ങനെ പോവാൻനാ അല്ലാതെ ഇങ്ങോട്ടും വെള്ളം തെ വെള്ളം കുടിച്ചത് അറിയുന്നതന്നല്യ അഹര് വെള്ളം കുടിച്ചഴിഞ്ഞരു കാണും എത്ര വെള്ളടുത്ത് കുടിച്ചാലും ശരീരത്തിന് തണുത്ത വെള്ളം എത്തിക്കണം എന്നുള്ളരു ആ ഇത്‌ അറിയന്നില്ല
രണ്ട് മിനിറ്റ് ഒരുസുഖ ഉണ്ടാവും പിന്നെ അതെ
അതേ പോലോന്ന് നോവാണ്
ആ ആ
അത്രക്കും ചൂട്. രാത്രിയയാ കിടക്കാനും വയ്യ എനിച്ച് ഇരിക്കാനും വയ്യാത്ത പോലെ രാത് റെ ചെക്ക് വാങ്ങാൻ തെരനോ
ക്ക് എല്ലോർക്കു ഇതന്നെയാണ് ചൂട് എല്ലാർക്കും ഇത് ബുദ്ധിമുട്ട് തന്നെ ചൂടും അതേപോലെ തന്നെ പാമ്പാ
നന്നായിട്ട്ണ്ട്.
ആഹ് ആഹ് എല്ലാ എവിടെ പോണ് തൊറന്നാല് ഇപ്പൊ അങ്ങൻത്തതേ ഉള്ളൂ ഫ്രിഡ്ജിന്റുള്ള് ഫ്രിഡ്ജിന്റുള്ള്
അങ്ങനൊക്കെ ഉള്ളക്ക് വീടിന്റെ അകത്ത് കയറുന്നേ അറിയുക
ആ ആ
ഇപ്പൊ ഒരു ആ ഒരുത് പേടിൽരു ഫുള്ള് വാർത്ത തുടങ്ങുന്നന്ന് തുറന്നാ ന്യൂസ് ഫോണില് തുറന്നന്ന് ഫുള്ള് കേക്കാനുള്ള അത് മാത്രമാണ്
അതെ അതെ.
അത് കൊള്ള അതും വള്ളലേറ്റതും മാത്രമാണ് ഇപ്പഴത്തെ മെയിന ആയിട്ടുള്ള കാര്യങ്ങള്
അത ഇപ്പത ഉള്ള കേക്കാളി
ആഅതന്നെ കേക്കാള്ളോ
എനിക്ക് മക്കൾക്ക് വരെ മുറ്റത്ത് വരെ ഇറങ്ങി. കളിച്ച വയ്യ അപ്പൊ
കളിക്കാനില്ല ചൂടിന്റെ കഥ അങ്ങനെ ഈ പാമ്പന്റെ രതി ശല്യങ്ങ അങ്ങനെ എന്നാലും ഇപ്പത്തെ കുട്ടികൾക്ക് ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഒക്കെ അങ്ങനെ അങ്ങനെ തീർന്നു
ആ ഒരു പെരിക്കുടി കളി കളിച്ചട്ടാണല്ലേ? കളി കളിച്ചാതെ ആശ്രയിച്ചിട്ടില്ലേ ഈ കുറി
ആസ്വദിക്കടൊന്നും ഇപ്രാവശ്യത്തെ വെേഷ വെക്കേഷനില
ആഹ ആഹ ആക്കുള്ള അകത്തട്ടാണ് അവടെങ്ങനെ മറ്റളസ് അ ല് മണ്ണലും കളിച്ചാലേ പുറമെ മകത്തിലിട്ട് കൂട്ടിക്കാണ്
ആ പറിച്ചിലും മുറ്റത്ത് കുട്ടികൾ മണ്ണിൽ കളിച്ചു വളരണം അങ്ങനെ പറ അങ്ങനെ പറിച്ചില പക്ഷെ ഇങ്ങനത്തെ ചൂടായി അങ്ങനെ മുറ്റത്ത് കിടാൻ പാടില്ലല്ലോ
കുട്ടികൾക്ക് കൊ ആ കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരാണ്ത് കാരണത്താൽ ആ ആ ആ രാത്രി ആകുമ്പോത്തന അവര് തളർന്ന് വീഴാണ് തളരാണ് തളരണ് അവർക്ക് അത്ര വെള്ളം കൊടുത്തിട്ട് പോലും തെളിഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ
അതാണ് അത അധികന് താങ്ങാനുള്ള ഒരു ശക്തി അവർക്ക് ഇല്ല താണ് ഒന്നാമത്, കുഞ്ഞങ്ങടെ ശരീരത്തിന് അത്ര ത്തു താങ്ങാൻ ണത്തില്ല
അത് ഈ ഈ ഒരു വർഷം നല്ല കനത്തചൂടുണ്ട് ഇത്ര ചൂട് ഇത്രയും വർഷ ഇതുവരെ വന്നിട്ടില്ല അതുനേ ആ അയിന് ഇനി മഴക്കാലം ഇനി നമ്മള ഈ എന്താ മഴ പെയ്താണ് ബുദ്ധിമുട്ടാവാത എന്നാൽ മതി
അതാണ് അത്രേ ഉള്ളു
ചൂട് അതിന ആാവും അങ്ങനെയാണ് ഉണ്ടാവല സാധാരണ ഇത്ര ചൂട് നമ്മൾ സഹിച്ചാലും ഉം ഇത്ര സഹിച്ചാലും പിന്നെ കേൾക്കണത് മഴന്റെ ഇതോണ്ട്അവിടെ അങ്ങനെ എവിടെ അതുണ്ടായി അവിടെ ഇത്ണ്ടായി എന്നണ്ടേ പേടിപ്പിക്കണ ഓരോ
ആ ആഹ ഇപ്പൊ കഴിഞ്ഞ ത തന്നെ വയനാട്ട ട്ടിൽ കേട്ടിലേ
ആഹ അതാണ് അതേപോലത്തെ ഒരു നല്ലൊരു സ്ഥലത്തേക്ക് വെള്ളം കയറലും
അതെ അ
കാര്യങ്ങളൊക്കായിട്ട് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന വാർത്ത മഴക്കാലാ ആയാല്
ആഹ് ആഹ അതെ
എല്ലാം സുഖമാണ് കിടക്കാൻ സുഖമാണ് കാറ്റ് തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇങ്ങനെ ആലോചിച്ചടെ മനസ്സിന് സമാധാനല്ലാതെ നടക്കണ അത്ര ആളുകളുണ്ട്
ആഹ്
പിന്നെന്താ
പിന്നെ
അവിടെ മോൻ കളിച്ചാൻ പോക കളിക്കൽ ണ്ടോ മുറ്റത്ത് കളിക്കാൻ ഇറങ്ങലുണ്ടോ
ഇറങ്ങൂല മുറ്റത്തേക്ക് വൈകുന്നേരം ഇറങ്ങോള്ളൂ വൈകുന്നേരം രാവിലെ ആര് ഒമ്പത് മണി ഒമ്പതര ആകുമ്പോക്കെ കുളിക്കും നേരെ അകത്ത് കയറും അതുവരെ പുറത്തുകൂടെ നടക്കണേള്ളൂ അത് കഴിഞ്ഞ അകത്ത് കയറിയ പിന്നെ വൈകുന്നേരം ഒരു അഞ്ചു മണി അഞ്ചരക്കായിട്ട് അത് വരെ അകത്താ അഞ്ച്മണി അഞ്ചരക്ക ആയിട്ട് ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി ആ ഫുള്ള് പോയല്ലോ അപ്പൊ ആ ഒരു സ സമയത്ത് ഒന്ന ഇറങ്ങിിക്കാണ്ട് ഒന്ന് മുറ്റത്ത് കൂടെ കുറച്ച് നേരെ ഒ എറ്റ ഒരു മണിക്കൂറാ അപോന് രാത്രിയയില്ലേ ബാങ്ക് കൊടുത്ത് രാത്രിയായി
അതെ
ആ ഒരു ഒറ്റ മണിക്കൂർ മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ഉള്ള് കേറി കുട്ടികൾക്കും ഇതന്നെപ്പ ശീലായിആദ്യ മറ്റേ ഭയങ്കര ബുദ്ധിമുട്ട
ബുദ്ധി ആഹ് ബുദ്ധിമുട്ടിനി ആഹ ആഹ
ഒന്ന് കളിക്കാൻ വിടൂലാന്ന് വെക്കേഷന് കളിക്കാൻ വീടുല
പറഞ്ഞ കരയാണ് എങ്ങോട്ടും വിടൂ ല കളിക്ക
അത് ഒരു ദിവസം ഞമ്മള് വിട്ടാപെറ്റെന്ന് അവർക്ക് ജലദോഷം കുളിക്ക തലവേദന ഇങ്ങനത്തെ ചില അസുഖങ്ങളൊക്കെ വരണത്
സമ്മയിക്കാട്ട് അതൊക്കെ രണ്ടിസ ഭയങ്കര ബുദ്ധിമുട്ടിനി
ആഹ് ആഹ്
ഇപ്പൊ ശീലായി
എല്ലോട്ത്ത്ന്നും വാർത്ത കേട്ട് കേട് അവര്
ആഹ് പാടില്ല പാടില്ലാന്ന് ഓരോടന്നെ പ പറഞ്ഞപ്പോ ഓൽക്കെന്നെ മനസിലായി തൊടങ്ങി
ആഹ് ആഹ് ആഹ്
ഇപ്പങ്ങനെ പോർത്തെക്കൊന്നും ഇറങ്ങൂലേ ഇപ്പ രാത്രിയായ ആ ടൈമിൽ ഇറങ്ങാന്നാല്ലാതെ പിന്ന പിന്നങ്ങട്ട് എറങ്ങാൻ തന്നെ പാടില്ല പിന്നെ എറങ്ങണ സമയം തന്നെ പേടിയാണ്
ആഹ് ആഹ് ആഹ്
രാത്രി പിന്നെ തീരെ ഇറങ്ങൂലല്ലേ രാത്രി ഇങ്ങനെ ഓരോന്നും കേൾക്കുന്നതോണ്ട് തീരെ ഇറങ്ങൂല
ആഹ് അതെ അതെ പൊറത്തിറങ്ങാൻ പറ്റൂല്ല നല്ല ചൂടാണ് രാത്രിയാന്നേലും പാമ്പുകള് ഇപ്പൊ എവിടെ ഒരു നിൽക്കണ്ന്ന് പറയാൻ പറ്റി തണുപ്പ് തേടിയ നടത്തണം അവർക്ക് വരെ ചൂട് താങ്ങാൻള്ള കഴി
ഓഹ് ആ അതാണ് വിശപ്പും ദാഹവും കുണ്ടാവല്ലോ
ആഹ് ഓരെ പൊത്തും മുയുവനും മാളും പൊത്ത് ഇപ്പം ചൂടായി ഇങ്ങനത്തെയാ
അതാണ് പൊറത്തേക്ക് ഇറങ്ങണതേ അതാണ് പുറത്തേക്ക് വരുന്നേ
ടെബിള് പുതിതാണ്
അതാണെ
ഇപ്പൊ വലിയവർക്ക് തന്നെ കഴിയുന്നില്ല അവര്
വലിയ ആൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് രണ്ട്
ആഹ് ആഹ് മക്കള് പിഞ്ചു മക്കളല്ലേ അവ പറയാൻ കഴിയൂലല്ലോ ആ ആ ആ
പിന്നെ എന്തൊക്കെണ്
നായ് ക്കോട്ടെ എന്നാ ശരിട്ടോ വെക്കാട്ടോ
ആഹ് ഓക്കെ ന്നാല്
ആ